ഹലോ
ഹലോ കേക്ക്ന്നില്ലേ
ആഹ് ഇപ്പൊ കേക്ണ്ട് എന്തൊക്കെന്നിട്ട് ച്ചായ് ആടി ഇവിടെ വൈഫ ഫൈ ഇത് കർണ്ട് പൊയ്ക്ക്ന്ന്
അതോണ്ടാണ് കട്ടായെ
എന്ന് ടൈമായതല്ലാ ഏഹ്
നാനൂറ്റി എത്രോ ഇതായിട്ടൊള്ളു അപ്പൊ നാല് സെക്കൻഡ് അത്ര ആയിട്ടൊള്ളു
ആഹ് ശരീ ഞാൻ കൺകൂട്ട്യെ ഇരുപത്തി നാൽണല്ലെ പതിനാൽണ്ണം സംസാരിച്ചു ഇരുപത്ത്നാൽണെ കട്ടായത് അപ്പൊ പത്തിൻറ്റായിലെ
പിന്നാ ശ്രദ്ധിച്ചീന് പക്ഷെ അയിന് മാത്രയില്ലാ ഈ ഞമ്മളെ ഇതായാല് അർനൂറ്റ്യോ ഒക്ക സംതിങ് ആയാല അർന്നൂറ്റീ അങ്ങ എത്രോ ഇണ്ട്
ഉം അയിന് ഉം ഉം അയിനെ കുറ്ച്ച് പോണ്ട പിന്നെ വേറെ എന്തൊക്കെ ഇന്ന്ട്ട് ഇപ്പ ചായക്കെന്ത കടിന്ന്
ഇന്ന് ചായക്കടീ അറീല
ഉം
ഇന്ന് ഒന്നുല്ല ഇവ്ടെ പക്ഷേ പോർത്ത്ന്ന് കൊണ്ടൊരേക്കാരം
ആര് ഇപ്പ വരുമ്പൊ കൊണ്ട്രൂലെ
ഇപ്പ നേരം വെങ്കും കാക്ക
ആഹ് ശരി കാക്ക നാട്ടിലാണോ
ആഹ്
ഉം കല്യാണം കഴച്ചിട്ടില്ല്യാള് ചെറിയാള ആഹ് ശരി ഉം
നോക്കാനയിന്
ഉം ഉം അയ് ശരി ആഹ് ഇന്റ അനിയെന്റെ പ്രായാവും ഉം ഇമ്മാ നിങ്ങള് ഒമ്പലെറ്റ് അടിച്ചോരെ ആഹ് ഞാൻ അടിച്ചേര വര മുട്ട അറിയെണൊ ഞാന അങ്ങ്ട്ട് വര മോളെ ഇയ്യ് കേട്ടീലേ
ആഹ്
ആഹ് അതാണ് അവസ്ഥ ഓർക്ക് വിചാരിച്ചത് അപ്പ നടത്തണം
ഉം
ഉം ആഹ് എറിയണോന്ന് പറ്ഞ്ഞോണ്ട്ക്ക് പറയാണ്ടൊ ഉസറന്മാരാണ് ഉസറ്.
ആഹ്
ഉം പിന്നെ എന്ത പൊരിക്കടി കൊണ്ട്രലാവുലേ?
പൊരിക്കട ആഹ് ചെലപ്പൊ ബേക്കറി കൊണ്ട് വരും.
ഉം എവ്ടെ ജോലി ചെയ്യ്ണ് ആള് അനിയന്.
ഓന് ടൈൽ വർക്ക.
ആ ശരി ആഹ ആഹ ടൈൽസിന്റെ ആഹ
നിങ്ങളെ
പി അവന് ഒരാൾ ഗൾഫിലാണ് ഒരാൾ പോയിക്ക്ണ്. ഇപ്പൊ ഒരു മൂന്ന് മാസായി വന്ന് പോയതാണ്. മറ്റവള് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ
ആഹ്.
ആ ഇതൊക്കെ ഈവനി ഇതൊക്കെ എടുക്കണ ഈവന്റ് ഉ
രണ്ടാള് കല്യാണം കഴിച്ചില്ല.
ഇല്ല ഇല്ല ഒരാളത് എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കണ്. മൂത്ത ആളത്. ഉം അ വീട് പണിണ്ട് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം. ഇല്ല ആ ന വിചാരിച്ചിരിക്കുക ഇമ്മ ഇത് പൊട്ടി. പിന്നെ
പിന്നെ
വേറെന്തൊക്കെന്നട്ട്.
ഒക്കാ നല്ലത്.
കെടന്ന് ടൈം കഴിക്കുലേ ഇമ്മ വരെ അവിടെ ആ കാസി കൊണ്ടക്ക് പ പോരാ.
ഇന്ന് ക്ലാസ് ഉണ്ടായിന് അന്ന്. ഇന്ന് ക്ലാസിന്ന് വരുന്നൂലക്ക് വരന്ന് പറഞ്ഞനി.
അത് ശരി എന്നിട്ട് പോയിന്നോ അ ശരി
പക്ഷേ ഗ്രൂപ്പ്ക്ക് ഒരു പാമ്പ് നെ കൊന്നാ ഫോട്ടോ വിട്ടിട്ടണ്ട്. അപ്പൊ
ആഏ ആ എന്ത സംഭവം.
അത് ക്ലാസ്സ് തെ അതിന്റെ മുമ്പ് കൂടെ ക്ലാസ്സ് സിന്റെ മുമ്പ് കൂടെ പാമ്പിന കണ്ടേ.
അഹ് ശരി.
ആ അപ്പ അയിനെ കൊന്നിട്ടാണ്ട് ള ഫോട്ടോ ഇട്ടത്.
ഏ
മയക്കാലം തുടങ്ങില്ലേ അപ്പം.. തുടങ്ങിയ പാമ്പോളൊക്കെ ഇറങ്ങാനേ. ഹലോ? ഹലോ? ഹലോ?
ഹലോ?
അല്ലോ കേക്കണ്ന്നില്ലേ?
കിട്ടുന്നില്ലല്ലോ?
കൊറച്ച് നേരം കേട്ടില്ല.
കൊറച്ച നോരായിട്ട് മഴല്ലല്ലന്ന് ചോദിക്ക ആ ഇപ്പ കേക്ക്ണ്ട്.
ആ മഴ നിന്ന്.
ആഹ്
ഉം
പക്ഷെ എപ്പഴാണ് വെയില്ൽ വരുന്നത്. ഇപ്പ വിട്ട് കാര്യമില്ലല്ല. നമ്മള് ഡ്രസ്സ് ഇട്ടാലും ഒണങ്ങി കിട്ടൂലല്ലോ?
ഉം വെയില് ഇവടെ ഇലട്ടോ?
ആഹ്
ഇത് വെയിലില്ല നിലാ വെളിച്ചണ്ട്.
ആ ഇവിടെ കുറച്ച് വയ് കുറച്ചൊരു വെയില് ള്ള പോലെ ഉണ്ട്.
ആഹ് ആഹ്
പക്ഷെ, കാര്യല്ല നമ്മള്. എ എങ്ങനായാലും അയ്‌ലിട്ട ഒണങ്ങൂല. ഉം നേരല്ല ല്ലോ? നാല് മണി കഴിഞ്ഞി ല്ലേ? നാലരായി.
പിന്നെ, ആഹ് സൂര്യ അസ്തമിക്കണ ആഹ് ഇതായി കാരം.
ആഹ് ഡ്രസ്സൊക്കെ ഇങ്ങളൊക്കെ എങ്ങനെ ഉണക്കല്. ഉണക്കാനൊക്കെ സൗകര്യം ണ്ടാ.
മേലക്ക് ണ്ട വീട്.
ആഹ്, ഓടാ
അത്‌ ശരി ഞങ്ങൾക്ക് ഓടന്നെയാണ്. പക്ഷെ ഞങ്ങള് സൈഡിലൊക്കെ അങ്ങനണ്ട് വാഷി് മെഷീൽ ഓണാക്കി ങ്ങാണ്ട്. ങ്ങനെടും എന്നാല് കൊറേ ഡ്രസ്സ് ഇപ്പ കൊറച്ച ദിവസായിട്ട് മഴ ല്ലേ? ഒണങ്ങി കിട്ടാനൊക്കെള്ള പാട എന്താ കുട്ടികൾക്ക് സ്‌ക്കൂ സ്കൂൾകൊക്കെ, ആഹ് അതെന്താ? ഇരട്ട കുട്ടികളോ?
ഉം, ഉറങ്ങൊന്നുംല്ല ആര് ഒർങ്ണ്.
അവക്ക് സ്കൂള് ഇല്ല തയാലേ, കുളിക്കാനും ഒക്കെത്തിന് മടിയാ, ആഹ്
ഉം
ഇനി ടൈമിയ്യ ടൈമിയ്യ. നിന്റെ ടൈമ് കയ്യട്ടെ ന്നട്ട് വരാ. എന്തിന്റെ ടൈമ്. സൗണ്ട് ണ്ടക്കാൻ പാടിയ്യ പൈസ.
പിന്നെ
നടക്കേക്കാരം ച ഇടുത്തേണ് പിന്നെ ആലോചിച്ചു എന്തെങ്കിലൊക്കെ എങ്ങനെ കടക്ക ഇതാക്കണം ആഹ് ഫുഡ് കഴിചിക്കണ അവർക്ക് ഓംലെറ്റ് ഉണ്ടാക്കാണ് ഇപ്പൊ, ആഹ് ഫുഡ്‌ കഴിച്ചി ഫുഡ് ഒന്നും ആവശ്യമില്ല. ചോറൊക്കേ കൊടുത്ത് അതേപോലെ കുഴച്ചിട്ട്ക് ണ്.
ഉം
ആഹ്
ഉപ്പ് അങ്ങനെ യാണോ, സൗണ്ട് ഉണ്ടാക്കല്ലേ? പിന്നെ. ഉപ്പ രാത്രി ആവുംലെ വരാന്. ആര് ഓള
ആഹ്
അവര് മുട്ട അതില് പൊട്ടിച്ച ആഹ് ഉണ്ണി ഇതാക്കി വേറെ ടുക്കണ് കാണ. വേറക്കിയാണ്ടേ ഇതിന് മുകളിൽ പാർന്നൊടുക്കും.
ഏ
ഉ അയിനാണ് പറയണ ഞും ആ ഇതൊക്കെ പച്ചക്കറി ക്കെ ഇട്ട്ങ്ങണ്ടല്ലേ ല്ല ഉള്ളിൽ അങ്ങനത്തൊന്നും പറ്റില്ല
ഏഹ്
അങ്ങനെ ഒന്നും പറ്റൂല ഇങ്ങനെ പറ്റുള്ളു നല്ലേനെന്നേണ് വാ ഉം
അടില്ലല്ലേ
ഏഹ് ഇതിൽ ഇണ്ടല്ല ഇല്ലല്ല
ആഹ് അപ്പൊ ഓൽക്കും ആഹ്
ആഹ് മുട്ട ഇഷ്ട്ടാണ് ഒരുവിധമുള്ള സാധനങ്ങളൊന്നും പറ്റൂല പച്ചക്കറികളൊന്നും പറ്റൂല മുട്ട പാലു ആഹ് ഫ്രൂട്ട്സാൾ ചിലതൊന്നും പറ്റൂല ചിലതൊക്കെ ഇഷ്ടാണ് അല്ല പക്ഷെ സ്കൂൾക്ക് പോ
ആഹ്
വീട്ടില്ലാവുമ്പോളേ രണ്ട് പേർക്കും കൂടി അല്ല ഏഹ്
എവിടക്കെങ്കിലും പോവാണ്ടന്ന് ഹലോ കേക്ക്ന്നില്ലേ
ഇല്ലടി പോവാനൊന്നുമില്ല മഴ ആയിന് ശേഷം അങ്ങനെ പൊറത്തിറങ്ങിയില്ല ഉം ഇയ്യ് പോവുണ്ടാ
ഇയ്യ് പോവുണ്ട മ്മ് മ്മ് ഞാൻ അങ്ങനെ ഒന്നും പോവലില്ല
ഉം ഇവിടെ ഞങ്ങളും അങ്ങനെ തന്നെ പോണെ ഇഷ്ടന്നല്ല ഉം പോവല്ലന്നോ ഉമ്മാന്റെ വീട്
ആഹ് ഉമ്മാ ൻ്റെ വീട്ടിൽ പോവലില്ലേ ഇപ്പം പോവലില്ല ആദ്യം പോയിന്
ആഹ് പ്പോ ഇങ്ങനെ ആയിനേഷം പോവുണ്ടാവൂല ല്ലേ
മ്മ്ഹ് മ്മ്ഹ് യൗവ്‌ട്ക്കും പോവലില്ല
ഉം വീട്ടിലായിരിക്കൂല്ലേ എടുത്തൊക്കെ പ്രായത്തിലുള്ള കുട്ടികൾഉണ്ടോ ഫ്രണ്ടാളൊക്കെ
ഉണ്ട് പക്ഷേ ഓലെ കല്യാണം കഴിഞ്ഞണ്
ആഹ് അനക്കിപ്പോ ഇങ്ങനെ ആയ കാരണം ആ ടെെൻഷനും ഒക്കെ കൂടി ആവും ല്ലേ
മ മറ്റൊലും ഉണ്ട് ഒരാളും കൂടി ഉണ്ട് ഇന്റോപ്പല്ലേ പക്ഷെ എന്റെ മൂത്തോലാണ് എന്റെ മൂത്തോല്ത് വരെ കല്യാണം കഴിഞ്ഞില്ല
അത് ശരി അന്നേ വേം കല്യാണം കഴിച്ചക്കണോ
എടേത്തെ
ആഹ്
ഏഹ് എത്രാമത് വീട്ടിലിര്ക്ക്ണേ?
ഞാനോ?
എത്രാ മാസായി കല്യാണം കഴിച്ചേ അന്റെ നിക്കാഹ്‌ കഴിഞ്ഞത് ആ നിക്കാഹ്‌ കഴിഞ്ഞത്?
ഡിസംബർ ഇരുപത്തൊന്നാന്തി
കഴിഞ്ഞ ഡിസംബറ്
ആഹ്
അപ്പ അയിനാന്റ് ആയിട്ടില്ലല്ലേ? ആഹ് ഒര് വർഷന്നയിക്കണ് ആഹ് ഇന്നാ ശെരി